ഹലോ
ആഹ്
കേക്കാവോ?
ആഹ് കേക്കാടാ കേക്കാം പറഞ്ഞോ
ആഹ് സുഖണോ?
ആഹ് സുഖവായിട്ടിരിക്കുന്നു. അവിടെങ്ങാ സുഖവായിട്ടിരിക്കണോ?
ആഹ് ഇവിടെ കൊഴപ്പില്ല സുഖടിക്കൊന്നു, പിന്നെ മഴയൊക്കെ എങ്ങനുണ്ട്?
മഴ ഇപ്പം കൊറഞ് ഇപ്പത്ര മഴയില്ല. മഴയുണ്ടായിര്നന്ന്, ഇപ്പൊ കൊറവ് വീണ്ടും മഴിം നോട്ട് വരുന്നു
ആഹ് അതാ ഇവിടെ ഇങ്ങനെ എടക്ക് വെയിൽ വരും, എടക്ക് മഴയുംങ്ങനെ വെരും ന്കുവാ മ്, ആഹ് കഴിച്ച്, കഴിച്ച് എന്തായിരുന്നു അവിടെ ഇന്ന് ഫുഡ്?
ഇന്ന് ചോറ് പിന്നെ മീൻകറി ഉണ്ടായിരുന്നു പിന്നെ പൊര്ച്ച മീൻ അയിലയും
ആണോ ആഹ് ആഹ് ആഹ്
അങ്ങനെ അത് ചെയ്ത് എല്ലരും കഴിച്ചിപ്പൊ
ആണല്ലേ ഉ മ് പിന്നെ വേറെന്താ ഏ വെക്കേഷനായിട്ടൊന്നും ഫാമിലി ട്രിപ്പൊന്നും പോയില്ലേ?
ല്ലടാ ഇവിടെ കൊർച്ച് ആഹ് ഹോസ്പിറ്റൽ കേസൊക്കെ ആയത് കൊണ്ട് ഇപ്പ്രാവശ്യം എവിടേം പോയില്ല
ആഹ് അല്ലപ്പൊ വെക് ക്കേശനാവുമ്പോ ഈ ഫാമിലിയൊക്കെ വീട്ടി വരത്തില്ലേ ഇങ്ങളെ ആഹ് കസിൻസൊക്കെ കാണ് ണുവല്ലോരൊക്കെ
ആഹ് ഉപ്പയുള്ളപ്പം ഉപ്പ ഇല്ലപ്പ മര്ച്ച് പോയി അഹ് ഉള്ളപ്പോ നമ്മളെല്ലാ ആഴ്ചയും എല്ലാരും കൂടെ കൂടുവായിരുന്നു ഒരാള വീട്ടി ല്ലായ്ച്ചയും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പ ഇത്തിരി കൊറഞ്ഞിരിക്കയാ ഇപ്പള്ള പട്ക്കം ആഹ് അവരുള്ളപ്പോഴൊന്നും അറിയത്തില്ല അതില്ലാതാവുമ്പം
ആഹ്
ആഹ് ഇല്ല ഇല്ലാതെ കണ്ണില്ലാതാവുമ്പഴേ കണ്ണിന്റെ വെലയറിയുന്ന് പറയ്ന്നെ
സത്യവാന്ന് ആഹ് സത്യവാ നമ്മളിപ്പ നമ്മളത് ചിന്തിക്കത്തില്ല പക്ഷെ നമ്മുടെ ഉം ആഹ് അതാന്ന് അതെല്ലാംണ്ടായില്ലാ ഇ പോയി കഴിയുമ്പോ നമുക്ക് അതിന്റെ വെല മനസ്സിലാവതുള്ളു ശെരിക്കും
അമ്മളം അതാ ഉള്ളപ്പോ നമ്മളെല്ലാരും ഒത്കൂടി സന്തോഷല്ലേ ഇതൊക്കെ
ആഹ് അതെ അതെല്ലാരും കൂടെ കൂടുമ്പം എത്ര സംസാരിച്ചാലും ആഹ് ആരിക്കും ഒട്ടും മതിയാവില്ല ഇങ്ങനെയേ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഇപ്പം ഏ ഉം അപ്പൊ അതൊക്കെ ഏകദേശൊക്കെ കൊറെ കഴിഞ്ഞുന്ന് തന്നെ പറയാം പിന്നെട ഉം ഉണ്ട് പിന്നെ അവിടെ എങ്ങനെയാ
ഇവിടെ ഇവിടെ നമ്മള് വല്ലപ്പോഴും ആൾക്കാരൊക്കെ വരും എന്തെലൊക്കെ ഇപ്പൊ എനിക്ക് എന്റെ വീട്ടിലന്ന് പറയുമ്പോ അച്ഛന അമ്മ അനിയത്തിയും ആഹ് ഫാമിലി ഇവിടെ അടുത്ത അപ്പൊ അവര് ഇടയ്ക്കൊക്കെ വരും അനിയത്ത് ജോലിക്ക് പോകുന്നേ അപ്പ മോന ഇവിടെ ഇടയ്ക്ക് ഇവിടെ ഉണ്ട കേട്ടാ ചേട്ടൻ പോകുന്നതേ വിളിക്കാൻ അവളെ വിളിക്കാൻ വേണ്ടി പോകുന്നു രാത്രിൽ
ഓ
പിന്നെ നമ്മള് ചേട്ടന്റെ കസിൻസ് എന്ന് പറയുമ്പോ ചേട്ടന്റെ ഒരു പെങ്ങുണ്ട് അപ്പൊ പുള്ളിക്കാരിത്തി എറണാകുളത്തെ ഫാമിലിയ ആയിട്ട് അവടെ സെറ്റില്ല അപ്പ അവിടുന്ന് വല്ലപ്പഴ ഇതുപോലെ വെക്കേഷൻ ഒക്കെ ആവുമ്പോ ഒന്നവരും
ഏഹ്
ഉം അപ്പ എന്തായാലും ഉണ്ടെങ്കിൽ ആരുംക്കണര നമുക്ക് ഇതുപോലെ വലിയ ഈ വെക്കേഷൻ ടൈമിൽ അങ്ങനെ എല്ലാരും കൂടെ കൂടുന്ന അല്ല അതെന്തേലും പരി ആഹ് എന്തേ മാരേജോ അങ്ങനെ എന്തെലുമൊക്കെ വരുമ്പോഴാണ് ഈ ഇതൊക്കെ ഫൻഷൻ അങ്ങനെയൊക്കെ കൂടുന്നത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്ന് കൊടുക്കുന്നു
ആഹ്
ഉം
എല്ലാരും കൂടെ കൂടുമ്പോ ഒരു സന്തോഷവും പിന്നെ കാണുമ്പ ഉം
ഉം അപ്പൊ പിന്നൊരു ഓളവ വീടന്നാത്തെ ആളും ബഹളവും വച്ചാ ആഹ് അല്ല കൊറെ ദിവസങ്ങൾ കാണാതിരിക്ക കാണുമ്പോള്ള സന്തോഷം കഥ ഒത്തിരി കഥ പറയാന ഉം പിന്നെ ഇവര് കൊറെവരും ഒരു അല്ലാതെ പയ് ട്രിപ്പൊക്കെ പോകുന്ന്ണ്ട് ഞമ്മള് അല്ലാവരെ ഫ്രണ്ട്സ്സൊട്ടക്കെ അങ്ങനെ പോകുന്നുണ്ട് അപ്പ ഉം ആടോ ചെല കസിൻസ് ഒന്ന് രണ്ട് പേര് ഉം
ഉം പ്പാഅങ്ങനെ അവിടെ ബിൽ ക്കൊള്ളതാ ഉം അപ്പൊ അവരിക്കൊന്നും ഒട്ടും സമയോം കാണത്തില്ലല്ലെ
കാണത്തില്ല പിന്നെ അവരും ആഹ് ടീ വെക്കേഷ സമയത്തല്ലേ അവറെ ആഹ് കൂടെള്ളവരുവാട്ടൊക്കെ മക്കളൊക്കെ ആയിട്ട്ക്കെ കറങ്ങാൻ പറ്റുന്ന് സമയം ആഹ് അവരെല്ലാരും കൂടെ ജോലി സ്ഥലത്ത്ന്നെല്ലാരും കൂടെ ട്രിപ്പ് പോയി
പോയ്‌
ആഹ് ല്ലാർക്കും ജോലിയൊക്കെണ്ടല്ലൊ അപ്പ അവരെല്ലാം കൂടെ അങ്ങനെ ട്രിപ്പ്‌ പോയി
ഉം പിന്നെ അവിടെ ബീച്ചും പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവടെ
ആഹ് ബീച്ചുണ്ട് നമ്മളിവ്ടെ അറിയപ്പെട്ട ബീച്ചാണ് അഴീക്കെ ബീച്ചെന്ന് പറയും
ഒണ്ട് ആഹ്
അഴീക്കെ ബീച്ചപാ ആഹ് അവിടെ‌ക്കെ പോവും പ്പംഞാ ചെല സമയത്ത് ഞാനും ചേട്ടനും അല്ലെങ്കി കുഞ്ഞുവാട്ടൊക്കെ അങ്ങനെ പോം
ഓ ഉം
അങ്ങനെയക്കെ പോം ചേട്ടനും ആഹ് ഞങ്ങളെടക്കിങ്ങനെ നൈറ്റ്‌ നൈറ്റാ ഇല്ല ഇപ്പൊ മഴയൊക്കെ ആയത് നമുക്ക് രാത്രിയൊക്കെ മഴയാണ്ട് നമ്മക്ക് ഇപ്പം എറങ്ങാൻ പറ്റുന്നില്ല വെളിലോട്ട് മഴയായത്കൊണ്ട്
വിശ്വസിച്ച് പോകാൻ പറ്റത്തില്ല നല്ല രീതിൽ നിൽക്കുന്നേം കാണാം പെട്ടെന്ന് മഴ പെയ്യുന്നേം കാണാം
ഇപ്പ നല്ല വെയിലത്ത് നിക്കിനി എപ്പഴാ കേറി വരുന്നെന്നറിയത്തില്ല ഉം
ഞമ്മളെ തുണികഴുവിയിട്ട് ന്ന്ട്ട് ഞമ്മള് അകത്ത് കേറുമ്പോഴായിരിക്കും ഠപ്പേന്ന് മഴ പെയ്യും ന്നതെടുക്കാനായിട്ട് ഓടൺണ്ടാവുംല്ലെ ക്ഷെ നല്ല കോളും മഴയും കാണത്തില്ല അതാ രസം
കോള് വെരും ആഹ് പഷെ വെരും മെനഞ്ഞാന്ന് ഉച്ചയ്ക്ക് ഇതുപോലെ നല്ല ഇരുട്ടിക്കലും കോളും വെച്ച് നല്ല കാറ്റുംമഴേം ഒണ്ടായിരുന്നു ഉച്ചയായപ്പോ ഭയങ്കര കാറ്റ് റ്റുംമഴ ആഹ് പത്ത് ഒരു എനിക്കോന്ന് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് മിനിറ്റോളം ഇങ്ങനെ ഭയങ്കര കാറ്റാരുന്ന് നല്ല കാറ്റും നല്ല മഴേം അറിയാൻ വയ്യ പെട്ടെന്നല്ലെത് നമു‌ക്കെ ഒന്ന് പൊറത്തോട്ടിറങ്ങാൻ പറ്റത്തിൽ റ്റാ വൈകിട്ടക്കൊന്ന് വീട്ടി പോണെങ്കി പോലും പറ്റത്തില്ല നല്ല് രാവിലെ പോവാന്ന് വെച്ച ജോലിയക്കെ തീർത്ത് വൈട്ട് പോകന്ന് വിചാരിക്കും അപ്പോതാണ്ടെ മഴയും
അതെ
ആഹ് എട്ലേം പോണേൽ പോലും മഴയാ
ഉം സാധനങ്ങളക്കെ മേടിക്കാൻ പോവാനെക്കെ ബുദ്ധിമുട്ടാ
ആഹ് പിന്നെ പിള്ളേരുണ്ടെങ്കി അയ് ഇപ്പവിടുത്തെ ഇയാളാണെങ്കി അച്ഛൻ വെളിലൊട്ടിറങ്ങുമ്പഴേ നിക്കും പോണം പോണം
ഉം
പ്പം മഴയാണെങ്കി കൊൺ ആഹ് ഇപ്പപനിം കാലാവസ്ഥ ചേഞ്ചായ് പനിം ആയ്
ഉം പനിയായല്ലേ ഹോസ്പിറ്റലിൽ കാണിച്ചില്ലേ
ഇല്ല ഇവിടെ അങ്ങനെയല്ല ഓനങ്ങനെ കഴിഞ്ഞാ എന്റെ അനിയത്തീടെ അനിയന്റെ ഭാര്യ എന്റെ ചേട്ടന്റെ അനിയന്റെ ഭാര്യക്ക് ആഹ് പുള്ളിക്കാരിക്ക് ഭയങ്കര വോമിറ്റിംഗ് ശർദ്ധി ആഹ് ആഹ് ഈ ഭാഗത്ത് കൂടെ വളഞ്ഞ് പനിയാ
ഓ ഒ ഓ
ഉം അതുകൊണ്ടങ്ങനെ ആരും എങ്ങോട്ടും പോന്നില്ലിപ്പ എന്തേലും ഒര് കാര്യം വരുമ്പോ മാത്രം ല്ലാരും
അതെ
പിന്നെ ആ ഉത്സവങ്ങങ്ങൾ വരുമ്പോ ഞങ്ങളല്ല ഈ ഓരോ ക ഉത്സവങ്ങൾ വരുമ്പോ ഒരു സ്ഥലത്ത് അവരവരുടെ വീടീൻ്റെ പരിസരത്തൊക്കെ ഉത്സവം വരുംമ്പോ
ഉം
അങ്ങനെ പോയിക്കൂ ആഹ് അങ്ങനൊക്കെ
ഓടും
അപ്പം പിന്നെല്ലാരെയും വിളിക്കും
വിളിക്കാൻ പറ്റും ആഹ് ആഹ്
ഉം ഇപ്പേ വെ കേശനാവുമ്പല്ലെ പോവും പക്ഷെ നമുക്ക് അങ്ങനെ അത്ര ഇതാ എല്ലാരും അവർക്കൊക്കെ നമ്മള് പോയാലും എപ്പോഴെപ്പോഴും പോകാൻ പറ്റില്ല അവർക്ക് അവര്ടെ പ്രൈവസികള് നമ്മള് ഒരു ഡേറ്റ് ഇട്ടിട്ട് ഇപ്പം ഗ്രൂപ്പുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പ് ഫാമിലിയിൽ ഇല്ലാരന്താ അപ്പൊ അങ്ങനെ അവനത്പോലെ നോക്കി ഇത് ഏതെങ്കിലും ഒരു വീട് ഓ ആ വീട്ടിലോട്ട് ഇന്ന ദിവസം കൂടാന്നും പറഞ്
ഓ ആഹ് ആഹ് അത് നല്ലൊരു ഐഡിയെ
ആ അതകുമ്പോ ആർക്കും ആഹ് അപ്പം എന്തെങ്കിലും ചേഞ്ചിങ് ഉണ്ടെങ്ക്യാണ് മെസെജ്ടാൻ എല്ലാവർക്കുംടെ താല്പര്യം അനുസരിച്ച് നോക്കിട്ട് ടൈമും എല്ലാം നോക്കിട്ട് നമുക്ക് ഒറപ്പിക്കാല്ലോ
അത അത
അങ്ങനെയൊക്കെ ഇടക്കൊക്കെ നോക്കും എന്നിട്ട് ഉം രാവിലെ എപ്പയോ കാണുമ്പയേ അങ്ങനാവും
ഉം
അവിടെ എങ്ങനെ എല്ലാരും ആഹ് ഇതിന് മുന്നേ കൂടുവായിരുന്നോ ഇപ്പഴല്ല മുന്നേ ഒക്കെ
ആഹ് ഇങ്ങനെ എന്തെലുമൊക്ക ഫംഗ്ഷൻ ഇതെ കണക്ക് ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ വരുമ്പോ പിന്നെ നമ്മള് പിന്നെ ആഹ് ഫംഗ്ഷന് കാത്ത് നിക്കത്തില്ലായിരുന്നോ അപ്പം ഈ എല്ലാ ആഴ്ച്ചയും വെള്ളിയാഴ്ച്ച നമുക്ക് ഈ പള്ളി പോകുന്ന ദിവസം ആവുമ്പോഴത്തേക്ക് ആ വാപ്പായും ഉമ്മായും വേറെയാ താമ സിക്കുന്നേ വേറെ ആയിരുന്നു ഇപ്പൊ എന്റെ കൂടയാ അപ്പം അവരും ആ സ്ഥലത്ത് ന്ന് ആഹ് രണ്ട് മൂന്ന് മക്കളെയും വീട്ടിലോട്ട് വരും അന്നേരം ഞങ്ങൾ എല്ലാരും കൂടെ ഒരു വീട്ടിൽ കൂടിയിട്ട് അപ്പം പിന്നെ എല്ലാരും കൂടെ അവിടെ രാത്രി വരെ എല്ലാവരും കാണും ഒരാള്ടെ വീട്ടിൽ
ആണ്ല്ലേ ആഹ്
രണ്ടാമത്തെ ആളുടെ ഭർത്താവ് ഗൾഫിൽ ആയിരുന്നു അപ്പം അയാൾക്ക് അങ്ങനെ വരാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ എല്ലാരും കൂടെ അയാളെ വീട്ടിലോട്ടങ്ങ് പോകും പിന്നെ ആഹ് രാ വിലെ ആവുമ്പഴ്ത്തേക്ക് എല്ലാരും പിരിയും അങ്ങനെ അത് ഒര് ഇങ്ങനെ തുടർന്നോണ്ട് പോയികൊണ്ടിരുന്നയാ പിന്നെ ഉമ്മ പോയപ്പോ പിന്നെ എല്ലാരും ആഹ് ആ ഒരു വിടവുള്ളോണ്ട് ആരും അത്രക്ക് അങ്ങോട്ട് ആ പോവലങ്ങ് നിന്ന് ആ
ആഹ്
ആഹ്
ഉം
അങ്ങനെ പോണ് അത്രേ ഒള്ളൂ പണ്ടത്തെ ആ ഒരു ആ ഒരു ഇതങ്ങ് ഓളം അങ്ങ് പോയി
അവരൊക്കെ എല്ലാവരും കൂടെ ഉള്ളപ്പോഴല്ലേ അതിന്റെ ഒരു സ
അതെ മെയിൻ ആളങ്ങ് പോയപ്പോ എല്ലാം അങ്ങ് പോയി പി വേറെന്താടാ
അ അങ്ങന അങ്ങനെക്കാ പോണ് വേറെന്താ ശരി എങ്കിൽ
ശെരി
ശരി